ഹലോ
ആഹ് നീ വിളിക്കാൻ അനെ പിന്നെ വിളിച്ചീല്ലല്ലോ
ആ എടിയാപ്പത്തിനേ ഞാന ഇവിടെ നല്ല മഴണ അപ്പ മഴ പെയ്തിട്ട് കറണ്ട്റ് പെയക്കുക അപ്പൊ പെട്ടെന്ന് രാവിലെ കറണ്ട് പെയക്കരുന്നു
ഉ
പെട്ടന്ന് വെള്ളം വന്ന ഇത് വന്നപ്പോ തണ്ടി വന്നപ്പോ ഞപ്പോ മോട്ടടാനും വെള്ളം കുടിച്ചെക്കാനൊക്കെ നിന്നു
ആഹ ഞാൻ വിചാരിച്ചു നീ എവിടെ പോയി ഞാൻ കൊറേ നേരം കാത്തിരുന്ന്
ആ ഞാന അതെ അപ്പത്തിന് പിന്നെ വെള്ളം ഇ ച ഞാൻ ചിലപ്പോ കര ഇഞ്ഞും പോയാലോ ഇവിടെ നല്ല മഴ നല്ല മഴ രുന്നു ഇപ്പൊ രണ്ടു ദിവസ ആട്ട് മടഞ്ഞണ്ടായിതില്ല ഭയങ്കര വരിയരുന്നു ഇപ്പൊ ഇന്ന് തുടങ്ങിയത് അടവ് വഴങ്കോ
ഒരു ചെറിയ ചാറി കളിക്കാൻല്ലാതെ നല്ല മഴും പേനില്ല
ഏ ഇവിടെ രാവിലെ മുതൽ തുടങ്ങിയതാ ഇങ്ങട്ട ഇന്റെ ഞാൻ ഇന്നലെ വോക്കിയിട്ടില്ല അത് കാരണം ഇന്ന് നേരംങ്ങോട്ടപ്പോ കരണ്ട ഇല്ല വെള്ളം ഇല്ലായിട്ട് ഞാൻ ആകെ ബുദ്ധിമുട്ടി ഇങ്ങിട്ട് പിന്നെ മഴ വെള്ളം ഉണ്ടല്ലോ വിചാരീച്ചിട്ട് കുറെേ ബക്കറ്റ് ഇതൊക്കെ അടങ്ങനെച്ചു ഇപ്പൊ മോട്ടർ് കറണ്ട് വന്നപ്പോ ഇപ്പ മോട്ടർ ഇട്ടിട്ട് കൊറച്ച് വെള്ളം വയറ ഒരു ഡ്രം ഒക്കെ ഉണ്ട് അതിലൊക്കെ പിടിച്ചച്ചിപ്പാ അഥവാ ഞ നാളെ ഇങ്ങന വെള്ളം മാറ കറണ്ട്റല്ലാതിരാ വെള്ളണ്ടോിച്ചിട്ട്
ആഹ് നല്ലതാട്ടോ നല്ലായിട്ടും
ഇവിടെ ഇവിടെ നിക്കടി ഇവിടെ പീട്യണ്ട് ഞാൻ പറഞ്ഞില്ല അന്നോട് ങ്ങക്ക് പീട്യണ്ട്ന്ന് ചായ കച്ചവടമള്ള പീട്യ അപ്പൊ അവർക്കും വണം അപ്പൊ പിന്നെ ഞങ്ങക്ക് എല്ലാവരും കൂടെ ഉള്ള വെള്ളം ചിലപ്പോൾ ഉണ്ടാവില്ല ടാങ്കേ
ആഹ് ആഹ് ആഹ് ആ അപ്പൊ അതപ്പോ എന്ത് ചെയ്യും അങ്ങനെ പ്രശ്നം വന്നാല്
ആഹ് അപ്പൊ ഞാനതാണ് ഈ റമ്മിലും തിലൊക്കെ പുട്ച്ചക്കും. അങ്ങനെ കർ ഇങ്ങനെ കറണ്ടില്ല അങ്ങനെ വെള്ളം പോ ഇല്ലാവുല എന്നൊക്കെ തോന്നിയാല് ഇപ്പൊ മിഞ്ഞാന്ന് എങ്ങനൊയിരുന്നു ലാവ്ലെ തന്നെ ലൈൻമാൻമാർ വന്നിട്ട് കറന്റ് കട്ടാക്കിയിരുന്നു. അപ്പൊ അങ്ങനെ വള്ളം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഓരോ ദിവസം അങ്ങനെ അങ്ങനെക്ക ആവുമ്പൊ ഒരു മെസേജ് അയക്കൂട്ടൊ അപ്പ പിന്നെ അതൊരു ഉപകാരമാണ് അപ്പൊ ഞാൻ പിന്നെ ഇപ്പം വെള്ളം പിട് ച്ചക്കും. മോട്ടറ് ടാങ്കി ഒക്കെ നർച്ചക്കും.
ഇവിടെ അങ്ങൻത്തെ ഒരു പ്രശ്നം ഇല്ല കിണറിൽ ഇഷ്ടം പോലെ വെള്ളാണ് വെള്ളം ഇല്ലന്ന് ഞങ്ങള് കേട്ടിട്ടേ ഇല്ല.
ആ ആ ഇവിടെ വേനലയപ്പോ തീരെ വെള്ളം ഇണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വെള്ള ഇല്ലാഞ്ഞിട്ട് ഇവിടെ കൊറച്ചപ്പ്റത്ത് പൊഴണ്ട് പൊഴേന്ന് ഇങ്ങനെ വെള്ളം മോട്ടറിനടിച്ചിട്ട് വെള്ളം ങ്ങനെ നിർത്തിരുന്നു ഇങ്ങന തൊടുല് നിർത്ത ആഹ് തൊടൂല് നിർത്ത ന്റെ ഇവടെ കൊർച്ച് ഉള്ള്ക്ക നാ പർഞ്ഞീലെ അന്നോട് കൊർച്ച് ഉള്ള് ക്കാ നന്നെ കല്യാണം കഴിച്ച് ക്ക്ണെന്ന് ഞമ്മളെ പേരെന്റെ അവിടെക്കെ വള്ളണ്ട് ഇബടെ കെട്ടിച്ചോടത്ത് ഓരോ ഭഗത്തും ഓരോ പോലല്ലേക്കാരോ
നമ്മുക്ക് ഇനി എപ്പോഴെങ്കിലും ഒന്ന് കണ്ടുമുട്ടേണ്ടേ നമ്മള്
ആ ആടി നമുക്കൊന്ന് പോണം ജ്ജ് ന്ന് വീട്ട്ക്ക് അങ്ങട്ടെ ടക്കല്ലേ വ ര്ന്ണ്ടോ അല്ലെങ്കി നമ്മക്ക് എവിട് ക്കെങ്കിലും ഒരു ഹോട്ടൽക്കോ വല്ല റിസോ അങ്ങനെയൊക്കെ എവിട്ക്കേലും അതേ
മ്മക്ക് നമ്മക്ക് കോട്ടക്കുന്ന് പോവാ
ആഹ് ന്നാ അങ്ങട്ട് ഒട്ക്കേലും പോയാലോ
ഉം അവിടെ എന്തൊക്കോ പുതിയ കാര്യങ്ങള് കുട്ട്യേൾക്ക് കളിക്കാനും ഉണ്ട് നമ്മക്കും ഉണ്ട്.
ആ ഞാൻ. കൊറേ മുമ്പ് പോയതാണ് കോട്ടകൂന്ന്മ്മക്ക് ഞാൻ കൊറെ മുമ്പൊന്ന് പോയി തോനെന്നുംണ്ടായില്ലാട്ടോ ഇപ്പ കൊറേ ആക്റ്റിവിറ്റീസൊക്കെ വന്നൂക്ക്ണ്ന്ന് പറഞ്ഞേക്കാണ്ട്
ഉം ഇപ്പൊ കൊറേണ്ട് നമ്മക്ക് സമയംണ്ടാവ ഒന്നിനും കേറാനും
ആ രാവിലെ നേരത്തെ സ്കൂൾ ലാത്തി സേ രാവിലെ നേരത്തെ ഒരു ഓ എട്ട് മണിയ ഒക്കെ ആവുമ്പോ ചായെ കുട്ച്ച്ക്കാണ്ട് ആണ്ട് പോവ ഇങ്ങട്ട് വൈകുന്നേരം രാത്രിയായിട്ട് വരു അപ്പൊ അങ്ങനെ ആ രീതിൽ പോവാ
ഒന്ന് ആ പ്ലാൻ ചെയ് ഒന്നായി നമുക്ക് ചെയ്തു വെക്കാം
ആ നമ്മളെ കുട്ടികള പിന്നെ നമ്മളെ മറ്റേ നമ്മളെ കൂടെ പഠിച്ചിന്നില്ലേ ഓലൊക്കെ ഗ്രൂപ്പില് വര്ല്ണ്ട്. അപ്പോ ഓരോടൊക്കെ ചോദിച്ചക്ക ഓല ആരേലും ഉണ്ടെങ്കി ഓല കൂട്ടാ എല്ലാരും കൂടെ പോകുമ്പോ ല്ലേ
മറ്റേ അവള് അവള് പ്രസവിച്ചോ മറ്റേ മോള്
ആ ഓള് പ്രസവിച്ചൊയ് ഓള് ഓള് മ്മ അമ്മളെ കൂടെ ഇണ്ടായിര് ന്ന ആ ബളല്ലേ ഓൾക്ക് കൊറേ ആയ് ട്ട് കുട്ടിയൾ ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ പിന്നെ അതന്നെപ്പ കൊറേ വർഷങ്ങൾക്ക് ശേഷ പ്രസവിക്ക്ണത്. ആദ്യ കൊഴപ്പൊന്നുമല്ല. കുട്ടിയ ൾക്കൊന്നും കൊഴപ്പില്ല
എരട്ട കുട്ടികളാന്ന് പറഞ്ഞു
ആ അത് പറഞ്ഞിരുന്നു അവള് അവൾക്ക് ഞാൻ വിളിച്ചിരുന്നു അപ്പൊ അവള് ഇങ്ങനെ കൊർച്ച് ബുദ്ധിമുട്ട് ഇങ്ങനെ വെയ്യായിട്ട് ഇങ്ങനെ കകടക്കാണ്. അപ്പോ ഒന്ന് ഓർക്കൊന്നും ശരിയായിട്ടില്ല ഹോസ്പിറ്റൽന്നൊക്ക വന്നിട്ട് എന്നൊക്കെ പറഞ്ഞോ പിന്നെ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു ന്നാഞ്ഞ് ഓളെ ബുദ്ധിമുട്ടൊക്കെ തീർന്നിട്ട് നമ്മക്ക് വിളിക്കാലോ
അവളെ കുട്ടീനെ കാണാൻ പോയലോന്നാല്
ആ ന്നാ മ്മക്ക് ഒരൂസം പോവാ ഈ വായോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വര്ട്ടെ വീട്ട്ക്ക് വ ങ്ങട്ട് വീട്ട്ക്ക് പോയ പോരെ
ആ വീട്ടിലേക്ക് പോയ അത്‌ നല്ലത് ലെ
ആ വീട്ട്ക്ക് പോവാ വീട്ട്ക്ക് കൊണ്ടട്ടെ ഇങ്ങനെ പോവാ മ്മക്ക് ഇനിപ്പ രണ്ട് കുട്ടിളൊക്കയിട്ട് ഹോസ്പിറ്റലിൽ തെര്ക്കും ഇക്കാെക്കെരം. ആഹ് അവളെ വീട്ട്ക്കാണ് വരുന്നെ. അപ്പൊ പിന്നെ നമ്മളെ നാട്ട്ക്ക് പോയാ മതി നമ്മക്കേ നമ്മളെ പെരേക്ക് പോയിട്ടവിടുന്ന് പോവാ.
ഇനിക്ക് ലീവ് കിട്ടുംന്ന് അറിയില്ലടൊ പിന്നെ ഞായറാഴ്ചല്ലേ പോവാ പറ്റുള്ളൂ.
ആഹ് നമുക്കങ്ങനെ ഒരിസങ്ങനെല്ലെങ്കി പിന്നെ ബടുന്ന് നേരിട്ട്ഓളെ വീട്ടക്കങ്ങനെ പോവാ അങ്ങനെന്തെല ചെയ്യ പിന്നെമുക്ക് എന്ത് ന്തേലും വാങ്ങ എന്ത് വാങ്ങ പോകുമ്പോന്തേലും കൊണ്ടോണ്ടേ?
നിയൊ?
ഇന്നാ ഞാന് കൊറച്ച് പഴങ്ങളും ഇതൊക്കെ വാങ്ങാ. പഴം കുറച്ച് ഓറിലിക്സ് ഒരു ഓറർലിക്സിന്റെ ഇതോ അങ്ങനെ കുറച്ച് സാധങ്ങളൊക്കെ വാങ്ങ.
മ് എനിക്ക് ഉടുപ്പാണ് സെ പക്ഷേ ഞാനല്ലേ നല്ലത് ല്ലെ?
ആഹ ആഹ് ഉടുപ്പ് ഇയ്യ് വാങ്ങിക്കോ ന്ന ഞാന് പഴങ്ങള് ഇതൊക്കെ വാങ്ങ. നമ്മളൊന്നും കൊണ്ടാകാതെ പോകാൻ പറ്റില്ലല്ലോ.
ഉം ഒക്കൊരു സർപ്രൈസയിട്ട് പോയാലോ ല്ലെ?
അവളോട് പറയണ്ട പറയാതെപോവാ അവള് ഞാമ്മള് അവള് കുട്ടികള് നമ്മേ കുട്ടികളണ്ടായപ്പോളക്കോള് വന്നീന്നല്ലേ.
മ് മ് അത് അവളെ കാണുമ്പോ സന്തോഷം ഇതുവരെ കാണാത്തൊരു സന്തോഷം ഇണ്ടാവും ചെയ്യും ല്ലെ?
ആ അതെ അതെ അങ്ങനൊന്ന് പോയൊക്കെമ്മക്ക് പിന്നെ അവൾക്ക് ആ കുട്ടികൾ രണ്ടു രണ്ടു കുട്ടികളും പെൺകുട്ടികള് ഒരാണും ഒരു പെൺകുട്ടിയാണ് ട്ടോ. ഇപ്പൊ ഒരാൾക്ക് ഉടുക്കും ഒരാൾക്ക് ഹാ ഒരു പെൺകുട്ടിം ഒരു ആൺകുട്ടിം.
കുട്ടീന്ന് കേട്ടപ്പോപിന്നെ സന്തോഷയോണ്ടുന്ന് ചോദിച്ചിട്ടില്ല ആാണാണോ പെണ്ണാണോന്ന്. ചോദിച്ചിട്ടില്ല
ഒരാണും ഒരു പെണ്ണും അതൊണ്ട് രണ്ട് രണ്ട് കുട്ടികളോപ്പം കിട്ടിയോൾക്ക്.
ഉം അതെ തെ ആ വിഷമം മ് മ് മ്.
നമ്മള് രണ്ട് പ്രസവം പ്രസിച്ചിട്ടല്ലേ രണ്ട് കുട്ടികളെ കിട്ടിയ ഓൾ ഒരു പ്രസവത്തോടെ രണ്ടുട്ട്യാളെ കിട്ടി.
സാധിച്ചു.
ആതന്നെ ഏതായാലും കുറെ കാത്തിരുന്നാലും ഒരുപാട് ബുദ്ധിമുട്ടിക്ക്ണോള്. കുട്ടികളില്ലാണ്ട് ഭയങ്കര വിഷമ വിഷമത്തിലയ്രുന്നു.
ഭർത്താവ് ബടെ ണ്ടോളെ?
ആ ഭർത്താാവ് ഇപ്പ നാട്ടിലാണ് ഭർത്താവ്പ്പ അവൾക്ക് കു കു കുട്ടികളൊന്നും ആവായ് അങ്ങനെ നാട്ടിൽ നിൽക്കലൊട്ങ്ങിയതാണ് ഇപ്പൊ പിന്നെ ഇനി പോകുണ്ടാവുംന്ന് തോന്നണു പോവ്ണ്ട് തോന്നണുട്ടോ. ആ പറഞ്ഞണ് ഓള് ഇഞ് പോണം ഇവടെ നിന്നാലും ശരിയാവൂല ഇനിയിപ്പന്തെങ്കിലൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ ആയാ പിന്നെ നമക്ക്ങ്ങനെ കുറച്ചൊക്കെതൊക്കെ തുടങ്ങല്ലേ. അപ്പൊ ഇവിടെ ദേന്താ ജോലി ചെയ്യാ പിന്നെ അവര് എന്തോ ബാങ്കിലോ എന്തോ ഒരു ജോലി ചെയ്യരുന്നല്ലോ ഇബടെ നാട്ടിലും ചെയ്തിരുന്നു. പിന്നെ ആ പിന്നെ പ്രൈവറ്റ് സ്കൂൾക്ക് മാഷായിട്ട് പോയിരുന്നു അങ്ങനൊക്കെ പറഞ്ഞേട്ടിരുന്നു. അവളും ന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കയിരുന്നു ഇവടെ നാട്ടില്. അങ്ങെ ഓള് കുറേച്ചൊക്കെ ഓള മാപ്പ്ളടെടുത്ത് അവിടെ പോയിര് ന്ന്ക്കണല്ലോ ഭർത്താവിന്റെ കൂടെ. ഗൾഫില് പോയി നിന്ന്ക്ക്ണു. ങ്ങട്ട് പിന്നെ രണ്ടാളും കൂടെങ്ങട്ട് പോന്ന്ക്കാണ് കുട്ടികളൊന്നാവാത്തൊണ്ട്. ആ വിസിറ്റിങ്ങിന് പോയതന്നെണ് അവള് കുട്ടികളൊന്നും ആവാത്തൊണ്ടങ്ങനെ പോയതാന്നൊക്കെ പറഞ്ഞിരുന്നു.
മ്.
പിന്നെന്താ വേറെന്തൊക്കെന്താ ചായക്കടിന്ന് ചായ കുടിച്ചോ?
ചായ ഞാൻ വരുമ്പോ കുടിച്ചന്ന് പറഞ്ഞില്ലേ?
ആ ശ
ഉം ഇവിടത് എത്തുമ്പോത്തേക്ക് സമയം ഒരുപാട ആാവൂലേ ഇവിടെ എല്ലാരും കുടിച്ച് കഴഞ്ഞിട്ടുണ്ടാവ അപ്പൊ ഞാൻ ടി ക കഴിക്കുമ്പോഴത്തേക്ക് ഒരു സുഗം ഉണ്ടാവില്ല
ആഹ അത് ശരിയാണ് അങ്ങനെ പിന്നെ ഉച്ചക്കെ എന്തന്ന് ചോറിന് ചോറ് കൊണ്ട പോവലാ പോകുമ്പോ
അല്ലൊക്കെ വിദ്യാലയത്തിലുണ്ട്
അല്ലെ
ഒക്കെ അവിടെണ്ട് നമ്മൾ ഇവിടന്നൊന്നും കഷ്ടപ്പെട്ട് കൊണ്ടപോണ്ട ആവശ്യൊന്നില്ല
ആ അത് ശരി അപ്പൊ പിന്നെ ആപ്പൊന്ന ഭക്ഷണങ്ങൾണ്ട് അതിന്റെ കുട്ടികളൊക്കെ ഇപ്പൊ കുട്ടികൾക്കൊ സ്കൂൾ ചോറി ട്ടൻ തന്നെ കൊണ്ടോണ്ട അവിട ഇഷ്ടം പോലെ കൂട്ടാണ് നമ്മ വീട്ടുണ്ടവിടേക്കാണ് കൂട്ടൻ സ്കൂളുണ്ട്
ഒരു ദിവസം പുളിഞ്ിാണങ്ങിയേ ഒരു ദിവസം കൂട്ട കറി
ആ അതന്നെ ഒരു കറി അഴിക് ക് ഉപ്പേരി ഒരു രു പിന്നെന്താ പിന്നെ ഒരു ചെറുപയറ കൊണ്ട്ോ എന്തോ ഇതുണ്ട് പിന്നെ നമ്മള തൈരുണ്ട് എന്നൊക്കെ പറയലുണ്ട് കുട്ടികള് ഇപ്പ നല്ല ചോറുവാണ് ന കൂട്ടാനൊക്കെ ഉണ്ട്ൊക്കെ അവര് പറയലണ്ട് അതിന് നല്ലൊരു കാര്യംാട്ടോ
ഉം ബിരിയാണി വെക്കും ബിരിയാണി വെക്കും
ആഹ് ചെിലിയ ദിവസം ഭൈ ബിരിയാണി ഉണ്ട അൻക്പ്പ ഇതൊക്കെ അറിയക്കാറില്ലല്ലേ
ഉം ബിരിയാണി നെയ്ച്ചോറ് എന്തൊക്കെയാണ് ഓരോ പല വിധത്തിലാണ്
ആ അതേപലെ കോഴിമുട്ട കോഴിമുട്ട ഒക്കെ ഇണ്ട്
കോഴിമുട്ട ആ നമുക്ക് പുഴുങ്ങിയല്ല തരാ ഇവിടെ എങ്ങനെ അറിയോ ഇവിടെ പുഴുങ്ങല്ല ഇവിടെ നമുക്ക് ഏ എന്താ പറയാ എന്താ പറയാ ചീകിത്തരും
ആ ആഹ് ഉപ്പേരി വെച്ച പോലെ ആ ആ അങ്ങനെ ഇണ്ടാക്കായിരിക്കും നിങ്ങ ചെയ്യാം അവി- ആഹ് അ ശരി ആ ആ ആഹ് ശരി ഇവിടെ പുഴുങ്ങീട്ട കൊടുക്കൽട്ടോ പുഴുങ്ങീട്ട ഓരോ കോഴിമുട്ടയും കൊടുക്കും പിന്നെ പാ പ പാലുള്ള ദിവസം കോഴിമുട്ട കിട്ടൂല അങ്ങനെയാണ് അങ്ങനെ രണ്ടു കിട്ടും പിന്നെന്താ പിന്നെന്റെ ചെറിയ ആള അംഗൽവാടിക്ക് പോക ഇലേ അന്നോട്
ആ ആ
ആ അവൾക്ക് പിന്നെ എല്ലാ ഫുഡുണ്ട് എല്ലാവക്കും അവൾക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് ഒരു ഫു ഭക്ഷണം കിട്ടും പിന്നെ ഉച്ചക്ക് ചോറും കറിയും ഉപ്പേരിയും അഐക്കൊ ഒരു എലക്കറിയും പയറ് തോര ക്കെ കിട്ടും പിന്നെ വൈകുന്നേരം പോരുമ്പോ ഉപ്പുമാവോ അല്ലെങ്ക ഇഡലോ പുട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് ഭക്ഷണ ഇണ്ട് നല്ല നല്ല ഭക്ഷണങ്ങള അപ്പൊ അംഗൻവാടി സ്കൂളിലൊക്കെ
പിന്നെ രാത്രിയൊക്കെ എന്താ ഇണ്ടാക്കണ ഭക്ഷണം
രാത്രി നമ്മുക്കവിടെ ചോറ്ന്നെ ചപ്പാത്തി അങ്ങനത്തെ കളികളൊന്നുംല്ല
ഏ രാവിലെ രാവിലെ ണ്ടാക്കിയ ചോറന്നല്ലേ രാത്രിയും കഴിക്ക
ഉം നമ്മടെ നമ്മക്ക് ഷുഗറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ
അതന്നെ അഹ് അന്നെ ഞാനും അങ്ങൻ തന്നെ കേട്ടോ ഞാൻ ചോറ് ചോറിനെ കഴ ക ഇപ്പൊ തടി കൂടി വരികാണ്ീ തടി ഭയങ്കര കൂടി വരിയാ അപ്പൊ ഞാന്ോ ഭക്ഷണം ഭക്ഷണം കൊറക്കണം കൊറക്കണം വിചാരിക്കല്ലതെ തിന്നാതിരിക്കാൻ കഴിയണില്ല വശിക്ക
നിനക്കാറല്ല ഞാൻ പണ്ടേ തടി ഇല്ലാത്ത ആളാ
ആ ആ നിക്ക് പിന്നെ ഞാന് ഞാനൊന്നും സ്കൂൾ പഠിക്കുമ്പോ തടി ഇണ്ടരുന്നില്ലല്ലോ ഇൊ നല്ലും തടിച്ചു വരിയാണ എന്ത എനിക്ക അറില്ല പറയ്പോ ഞാന് വീട്ടില് പണിയളോക്കെ നമ്മളെ ചെയ്യ വേരാൾ ചെയ്യാറൊന്നില്ലല്ലോ
അത് ചെിലോൽക്ക് അങ്ങനെയാണ് രണ്ട് പ്രസവം കഴിഞ്ഞാ പിന്നെ അങ്ങനത്തല്ലെ അത് തടി പോവൂല
ആ വയറ് ഊരൊക്കെ തടിച്ചിട്ട് ഇപ്പൊ ഞാനരു
ഉണ്ടോയിക്കന്നോട്
ആ ചിലര നമ്മളെ കൂടെ പഠിച്ച ഇച്ചൊക്കെ തീ അന്നെ കണ് നാലും തീരെ തോന്നോന്നില്ല ഇ അവള് ആ അതന്നെ ഓരോരുത്തരും ഓരോ ശൈ ക്ഷെ ഇപ്പാണ് അതാണ് പിന്നെന്താ വേറെ കൊഴപ്പൊന്നുംല്ലല്ലോ.
ഇല്ല ആ എന്റെ മോൻ എന്നെ വിളിക്കട്ടണ്ട്. ഞാൻപിന്നൊ വിളിക്ക
ആഹ ആയിക്കോട്ടൊ നമുക്ക് പോവട്ടോ ഒരിസം പറയണ്ട് ചച്ചി. ഉം ആയിക്കട്ട. ആ